എന്തൊകെണ്ട്
ഓ ശുഖമായിട്ടിരിക്കുന്നു
എന്താ പണി ഓ മഴ പെയ്ത് പ്പാണ്ട് തോർന്നു
ആഹ് ഇവടി അത് തന്നെ നല്ലൊരു മഴ പെയ്തു ഇട്യും കാറ്റൊന്നുല്ല ന്നാലു ഒര് പെയ്യല് പെയ്തു മഴ മാത്രം
ആഹ് എന്താപ്പ
പിന്നെ പണി ഡ്രസ്സ് ഷേപ്പ് ആക്കാനൊക്കെ ണ്ടായിര്ന്നു
ഹലോ
ഡ്രസ്സ് ഷേപ് ആക്കാനൊക്കെ ണ്ടേര്ന്നു ഡ്രസ്സേ ഡ്രസ്സ് ഓൺലൈൻ നോക്കോ ഓരോ ഡ്രസ് സ്സ് വാങ്ങു ഹലോ കേക്ക്ണ്ടോ ഹലോ കേക്ക്ന്ന്ണ്ടോ
ആഹ് ആഹ് ഡ്രസ്സ് ആ പ്പ കേൾക്ക്ന്ന്ണ്ട് ഇതിന്റെ എടെല് ഒന്നും കേക്ക്ന്നില്ലേനി.
ആഹ് അത് റേഞ്ച് മഴ പെയ്താല് റേഞ്ചിന്റെ പ്രശ്നണ് പിന്നെ ഡ്രസ്സ് വാങ്ങൽണ്ട് ഓൺലൈൻ
റേയ്ഞ്ചില്ലാ
ആണ്ലെ ഡ്രസ്സെ ഓൺലൈൽന്ന് വാങ്ങല്ണ്ട്
ആഹ് അഹ്
അപ്പൊ അതൊക്കെ ഷേയ്പ് ആക്കാണ്ടാവും
ആഹ് ആഹ് അയ് ശെരിഉം എങ്ങനെ എങ്ങനെ പൊ ട്ടിക്കാണോ അതോ ആ ആപ്പ്ലാണോ അങ്ങ ഏത് ഏയ്ന്ന വാങ്ങല്?
ആപ്പില് മീഷോയോ ഫ്ലിപ്പ്കാർട്ടിലോ അങ്ങനെ എന്തിലേം വാങ്ങും
ആഹഹ് ശെരി ശെരി ആ ഞാനും വാങ്ങല്ണ്ട് കറക്റ്റ് സൈസ് കി ട്ടോ ചെലപ്പോ എറ്റ ക്കൊറ്ച്ചില് ഒക്കെ വെര്ല്ണ്ട്.
ഞാനിപ്പോ ഡബിൾ എക്സൽ ള്ളത് എക്സലാ വാങ്ങല് അന്നപ്പൊ വല്ല്യ ഷേപ്പ്ക്കാ ണ്ടാവല്ല
ആഹ് ആഹ് ആഹ്
അങ്ങനെ നോക്കി വാ അങ്ങനെ നോക്കി വാങ്ങും പ എക്സല്ന്ന് പർണ തന്നെ ഒരു ഡബിൾ എക്സൽന്റെ വല്പ്പം ണ്ടാവും അന്നെ നല്ലെ തടി ള്ളോരൊക്കെ ആണെ ഡബിൾ എക്സൽ ന്നെ വേണം
ഉം ഉം ഞാ വാങ്ങല് ലാർജിലാണ്
ലാർജ് അപ് പ്പതാ മെലിഞ്ഞിട്ടാണ് ആ ഞാ ഡെലിവറി കഴിഞ്ഞെരെ പിന്നെ തട് തടിച്ചീനു ഇപ്പൊന്ന് മെലിഞ്ഞ് വെര്
ആ ഞാന് ആ സമയത്ത് ഞാനും പിന്നെ തടിക്കൂട്ടോ ഡെലിവറി കഴിഞ്ഞ് ആഹ് ഒരു കെടക്ക്ണ സമയത്ത് ഉരുണ്ട്ട്ടേക്കരം പിന്നെ കുട്ടി പാലുടിക്കുമ്പോതിൻ ങ്ങനെ
അത് ന്നെ അത് ന്നെ കൊർണ് കൊർണ് വെരും ആകുട്ടി ആയ്നോണ്ട് പിന്നെ പ്രത്യേകി പറയും വേണ്ടാ ആമ്പോ ആൺകുട്ടിയൾക്ക് ഭയങ്കരാണ് ഇനിയിപ്പ അത് നിർത്തണം രണ്ട് വയസ്സാവുമ്പോ നിർത്തും
ക്ക ഞാനും അങ്ങനെ ഇപ്പ ഞാൻ സ്ലിമ്മായി ഇപ്പൊ കൊഴ
ആഹ്, ഞാനിപ്പതാ മെൽഞ്ഞ് വര്ന്ന്ണ്ട് നീ എങ്ങനെയെങ്കിലും പാലുടി ഒന്ന് നിർത്തണം
ഓഹ് ഇയ്യ് നിർ ആഹ് ആഹ് പായായി. കുട്ടിക്ക്പ്പെത്രായി
ഓന് ഒന്നര കഴിഞ്ഞു, ഇനി ഈ രണ്ട് വയസ്സ് വരെയൊക്കെ കൊടുക്ക വിചാരിക്ക അത് കഴിഞ്ഞ്ട്ട് മെല്ലെ നിർത്തണം. ആഹ് രണ്ട് വയസ്സ് വരെ എന്താലും കൊടുക്കും രണ്ടിൻ്റെ മേലോട്ടാവൂല
ആഹ് അതെ അതെ, ഞാനും ഇന്റെ മോൻക്ക് രണ്ട് വയസ്സ് വരെന്നെ ഞാൻ കൊടുത്തത്
ഇത് ഏത് നേരോം പാലുടിയന്നെ
ആഹ് ഇപ്പ ഓൻക്ക്പ്പോ മൂന്ന് വയസായി ഇനിപ്പൊ ഓനവടെ അംഗൻവാടീല് ചേർത്തണംന്ന്ണ്ട്
ആഹ് ആഹ് അങ്കലവാടി ആഹ് മൂന്ന് വയസ്സായ പിന്നെ അംഗലവാടി ചേർത്താ
ആഹ് ആഹ് ആഹ് ഞങ്ങക്ക് അംഗൻവാടിന്ന് പറഞ്ഞത് കൊറേ അങ്ങട്ട് പോവാണ്ട്. ഒര് ഞങ്ങളെ മുന്നിലെന്നെ ഒര് പാടാണ്. പാടം അങ്ങനെ ഇട്നീളം പാടത്തിനെ മു മൊത്തം കവറെയ്ത് പോവണം ഈ അംഗൻവാടീക്കെത്തണന്ന്ണ്ടെങ്കിലേ ഇന്ന ട്ട് പിന്നെ ഒരു
ഇല്ലാ
ഓഹ് ഒര് ഇരു പത്തിരുപത് മിൻറ്റൊക്കെണ്ടാവും മക്കളീം കൊണ്ടൊക്കെ പോവുമ്പോ നടന്നിങ്ങനെ പോവുമ്പോ അവൻഗലവാടീലെത്താൻ തന്നെ അത്ര ടൈമ്ട്ക്കും ആഹ് ബുദ്ധിമുട്ടാണ് ആ ഒര് കാര്യത്തില് ബുദ്ധിമുട്ടാണ് അംഗൻവാടിക്ക് പോണ കാര്യത്തിലേ ഹ്മ്മ് പിന്നെ സ്കൂളൊക്കെ പിന്നെ ആഹ് അട്ത്തഞ്ഞാവുലെ സ്കൂളും കൊറച്ച് ദൂരന്നെയാണ്, ബസ്സ് ഇണ്ടോണ്ട് പിന്നെ കൊഴപ്പല്ല സ്കൂൾനെ ആഹ് ഒര് ചുറ്റ്പാ ആഹ് സ്കൂൾ ബസ്സ്ണ്ട് അതോണ്ട് കൊഴപ്പല്ല
ആഹ് ആഹ് ഞാനും അതുപോലെ ഓട്ടർക്ഷെ ഏൽപ്പിക്കാ
ആഹ് ആഹ്
അവടെ ഇവടെ എട്ത്ത്ണ്ട് ഇവടെ എട്ത്ത്ണ്ട് നടക്കാള്ള ദൂരൊള്ളു. പക്ഷെ മോനിം കൊണ്ട് ഇങ്ങനെ രാവിലിം വൈകുന്നേരൊക്കെ ആക്കാനും കൂട്ടാനും പോണ്ടേ
ആഹ് ആഹ്
അതോണ്ട് ഞാൻ എൽ കെ ജി ഹ്മ്മ് ഇവടെ അട്ത്തന്നെ അട് കൊറ്ച്ചട്ത്ത് ഒര് ഒരു നാലഞ്ച് സ്റ്റോപ്പ്ണ്ടാവും. അപ്പ അത് വരെ നടന്നു പോണ്ടേ
നാലഞ്ച് സ്റ്റോപ്പോ അപ്പ കൊറ്ച്ച് ലോങ്ങഞ്ഞല്ലേ
അല്ല ഇവടട്ത്തട്ത്ത് സ്റ്റോപ്പുകള്ണ്ട്
ഏഹ്
ഒരുപാട് എന്നുയ്ച്ചാ നടന്ന് നടന്ന് ദൂരം കൊറ്ഞ്ഞതൊണ്ടായിരിക്കും
ഏഹ് ഞങ്ങളവടെ ഒര് സ്റ്റോപ്പ്ന്ന് മറ്റേ സ്റ്റോപ്പ്ക്ക്ന്ന് പറിമ്പോ അത്യാവിശൊരു നീളണ്ട് പെട്ടെന്ന് പെട്ടെന്നൊന്നും എ ആഹ്
ഏട്ടന്റെ നാട്ടില് വെച്ചാല് ഏഹ് വല്യതില്ല ഏഹ് ഇങ്ങനൊരു ഉള്ളേരിയയാ അപ്പോ അട്പ്പിച്ചട്പ്പിച്ച് സ്റ്റോപ്പുകളാ, പിന്നെ ബസ്സ് വേ നിർത്തി ത്തെരേം ചെയ്യും. അയിന് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പൊന്നും വേണംന്നില്ല നിന്നാ തന്നെ ഓല് നിർത്തി തരും.
ആഹ് അവനാപടിന്ന് പറിണേക്കാം. അങ്ങനേക്കുംമാണെങ്കില്. അവനവൻറെ സ്ഥലത്ത്ന്ന്ങ്ങനെ ബസ് കേറി പോര്ണ് അെ ഞങ്ങളവ്ടൊക്കെ അങ്ങനാട്ടോ പറില് അങ്ങനെ കാര്യട്ട് സ്റ്റോപ്പും കാര്യങ്ങളൊന്നുല്ല അപ്പൊ ഞമ്ള് മുന്നില് അമ്മളെ വീടിന്റെ മുന്നില് അമ്മള് നിന്നാല് അവിടെൺ നിർത്തും അപ്പം അപ്പൊ അയ്നി പറയല് അവനവ അവനവന്റെ ഒരു പടി അവനാമ്പടി അവനാമ്പടി അങ്ങനെ ഞങ്ങളിവിടെ പറയല അങ്ങനെ
ആഹ് ന്ന സ്ഥിരം കേറുന്ന ആൾക്കാരാവോണ്ട് അറിയാ അപ്പൊ പിന്നെ വേഗം നിർത്തി തരും
ആഹ് ആഹ് ആഹ് ഞാൻ ഒന്നാമത് ബസ്സ് അവിടെ കുറവേക്കും അല്ലേ
ആഹ് ബസ്സ് കുറവാണ് ആ ഒരു ചെല നേരത്ത് രാവിലെ രണ്ട് ബസ്സ ഉണ്ടാവ ഒട്ടെ എമ്പേനും ഒമ്പത് എമ്പേന്റെയും പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ഉച്ചക്ക് ശേഷ ഉണ്ടാവുക
ആഹ് അതും ഈ സെയിം ബസ്സെന്നെ
ആ ഈ സെയിം ബസ് ഈ ബസ്സല്ല രണ്ട് ബസ്സ് ഉണ്ട് രണ്ട് ബസ്സുകളും സമയം മാറി മാറി വരും പിന്നെ ആ ബസ്സ് തന്നെ വേറെ സ്ഥലത്തേക്ക് ഓടുന്നുണ്ട് ഈ ഈ ക്യാപ്പില് ഒരു വേറെ സ്ഥലത്തേക്ക് ഓടും
ആ ആ ആ ആ ഒരു ആ ഒരു സമയത്തിന്റെ ഇടയില് ല്ലേ ആഹ് ആ
ഉച്ചക്ക് ശേഷം പിന്നെ മൂന്നാല് ട്രിപ്പ്ണ്ട്
ആ ശരി ഞങ്ങൾക്ക് ഇവിടെ ഇത് പോലെ രണ്ട് ബസ്സാ ഉള്ളത് ആ രണ്ട് ബസ് ഒരു നാപ്പത് മിനിറ്റിന്റെ ഡിസ്റ്റൻസ് ആണ് അതിന്റെ രണ്ടു ബസ്സും ഒരു മിനിറ്റ് ബസ്സ് പോയി നാല്പ്പത് മിനിറ്റ് ആയാലേ പിന്നെ അടുത്ത ബസ്സ് അങ്ങനെയാണ് ഇവിടത്തെ വസ്സ്ള്ളത് അപ്പൊ അതുകൊണ്ട് മ്മക്ക് ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഞമ്മള് ബസ് പോയതിന് ശേഷം ണ് നമ്മൾ ഇറങ്ങിയതെങ്കിൽ പിന്നെ നമ്മള് നാല്പ്പത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണം അടുത്ത ബസ് വരണ ന്നുണ്ടെങ്കില് അപ്പൊ നമ്മള ആ കൃത്യ സമയത്ത് ആ ചിലപ്പോഔട്ടോര് ക്ഷ വരും കാരണം ഓഡർഓ ഇപ്പം ബസ്സ് വരുന്നോണ്ട് ഇപ്പം വല്ലാതെ ഓട്ടോ വരില്ല മറ്റേ ഇടക്കിടക്ക് ഇക് ഔട്ടോ വരോന്നു ബസ് ഇല്ലാത്തൊ രു സമയത്ത് ഇപ്പൊ പിന്നെ എല്ലാരും ബസ്സിന് പിന്നെ ആക്ണോണ്ട് ആ സമയം ആകുമ്പോത്തിന് എല്ലാരും ഇറങ്ങും എങ്ങാനും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം ഞമ്മക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് നമുക്ക് ഇങ്ങനത്തെൊരു പ്രശ്നം വര അവിടെ
ആഹ് ഞങ്ങക്ക് ഒഴിഞ്ഞ ഓട്ട്രക്ഷ ഒരുപാട് വരും മിനിറ്റിന് മിനിറ്റിന് വരും അതുകൊണ്ട് വലിയ പേടിക്കാല്ല
ആഹ് ആ ഞങ്ങക്ക് അങ്ങനെ വരൊന്നുല്ല ഞാൻപിന്നെ ന ഇവിടുന്ന് ഇറങ്ങണ സമയത്ത് ചിലപ്പോ ഞാൻ എറങ്ങ ഞാൻ മിക്ക സമയം ഇന്റത് ഞാൻ അവിടെ എത്തിയ ആ കുറച് മുമ്പടെ ബസ്സ് പോയിട്ടുണ്ടാവും ടൗണി ക്ക് അവ പിന്നെ ഞാനവിടെ ഇങ്ങനെ വെയ്റ്റെയ്യല എപ്പഴളെ ങ്കിലൊക്കെ ഒരു ഓട്ടോ കിട്ടുള്ളൂ പിന്നെ
ആഹ്
ഉം അങ്ങനെ ഒരുപാട് ടൈം അവിടെ പോകും പിന്നെ ഈ പോണ കാര്യത്തിൽ അങ്ങനത്തെ കാലത്ത് ബുദ്ധിമുട്ട് പക്ഷെ ന്നാലും ഞമുക്ക് നല്ല ഒരു നല്ലൊരു അന്തരീക്ഷാണ് പൊടിപടലങ്ങളോ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്ത ഒരു ഉള്ള ഉള്ളേരി ആയോണ്ട്ന്നെ ആഹ് ആഹ് ആ പിന്നെ ഞങ്ങളെ മുന്നില് പാടം സൈഡില് റബ്ബർ പിന്നെ ഈ കൊതു ക് ശല്യം കുറച്ച് കുറച്ച് കൂടുതലാണ് അത് അപ്പം ഒരു ഇല്ലാത്തരു ഇതന് പറയണത് അതാണുള്ളത്
അതെല്ലായിടത്തും കൂടുതൽ തന്നെയ ഇന്നിപ്പോ ഞങ്ങള് കാടൊക്കെ വെട്ടിയപ്പണ്ട് ഫുള്ള് കൊതുകാ
ആഹ് ഓ കാട്ക്കും അട്ക്കാൻ കയൂല ഞങ്ങളെ ഞങ്ങളെ വീടിന്റെ കുറച്ച് മേലെ ഭാഗത്ത് മലയാണ് ഇങ്ങനെ ഒരു മല കുറച് ഒരു ചെറിയ സൈസ് മലയാണ് അപ്പൊ അവിട്ക്കൊക്കെ നമ്മള് വിറകിനും കാര്യങ്ങളൊക്കെ പോകുമ്പോളേ എന്തെങ്കിലുമൊക്കെേ തേ ച്ചു പോണ്ടിവരും ഭയങ്കര കൊതുകാ തട്ടിയാലുംത ട്ട്യാലും പോകൂല അങ്ങനെ ഫുളള് നമ്മളെ കവർ ചെയ്ത്ക്കും ആ കൊതുക്
ആഹ് അത് ഇത്തിരി പേടിക്കേണ്ടത് തന്നെയാ
ആഹ് അത്രയും കൊതുകാണ് പിന്നെന്ത് രാത്രികക്കുള്ള ഫുഡൊക്കായോ
ഓഹ് രാത്രിത്തേക്കുള്ളൊക്കായി പിന്നെ ആഹ് ഉച്ചയ്ക്ക് ചിക്കൻ കറിയും ചോറും ചക്കപ്പേരി ഒക്കെ ഒണ്ടായിനു
ഏഹ് ചക്കു എ ചക്ക ഉപ്പേരി ചക്ക കൂട്ട്
ആഹ് അല്ല ചക്കപ്പേരി വെയ്ക്കും
ഏഹ് അതെങ്ങനെ വെക്ക കൂട്ടാനാക്കിട്ടല്ലേ വെക്കമ്മള് കൂട്ടാൻ വെക്കുല്ലേ വേറെ
ക്കമ്മള് ഇടിച്ചക്ക പോലെ വേവിച്ചിട്ട് പിന്നെ വേവിച്ചിട്ട് തേങ്ങയോ പച്ച മൊളകോ ചതച്ചിട്ടിട്ട് വെക്കും
ആഹ് അങ്ങനെല്ലേ ഉം ഞങ്ങളിവിടെ ച ക്ക ഉപ്പേരി ആയിട്ട് വെക്കൂല ചക്ക കൂട്ടാനെക്കെ ആയിട്ട് ഇങ്ങനെ കായക്കിങ്ങാണ്ട് അങ്ങനെ വെക്കും പിന്നെ ഇടിച്ച ക്ക പിന്നെ ഞങ്ങള് വെക്കും ഇടിച്ചക്ക ങ്ങള് എങ്ങനെ വെക്കല് മുതിര ഇട്ടാണ്ടാണോ വെക്ക
അല്ല അങ്ങനെ തന്നെ തേങ്ങയിട്ടിട്ട് ഒതുക്കീട്ട് വെക്കും
ആഹ് ഇട്ചക്കും
ആഹ് ഇടിച്ചക്കിം
ആഹ് ഞങ്ങള് ഇവടെ ഇടിച്ചക്ക അങ്ങനെ തേങ്ങെന്നുടൂല ഞങ്ങള് ഈ മുതിര ഇട്ടട്ടാ വെക്കാ തുടിച്ചക്ക അങ്ങനെ തന്നെ വെക്കുമ്പോ ഒറ്റക്കാക്കി വെക്കുമ്പോ നമ്മക്ക് വയറ്റിന്ന് പോവാൻ ചാൻസ് ഇണ്ട്
ആഹ്
ഉം ഉം അപ്പൊ ഞമ്മള് ഇതിന്റെ കൂടെ ഞമ്മള് മുതിര അറിയി ല്ലേ പശുക്കൊക്ക് കൊടുക്കുന്ന മുതിര ബ
ആഹ് ആഹ് ആഹ്
ആഹ് ആ മുതിര ഇട്ടാട്ട് വെക്കും രണ്ടും ഒപ്പട്ട് വെക്കും ഒപ്പട്ട് വെക്കും പാത്രത്തിക്ക്
ആഹ് ആഹ്
ഉം അത് ചെറിയൊരു വെള്ളത്തില് കൊറഞ്ഞ വെള്ളൊക്കെ മതിയാവും ഇടിച്ചക്കക്ക് വരും വേവും വേവ്ണ്ട് വേവിനനുസരിച്ച് വെളളം വെക്കണോട്ടോ
ആഹ് വേവിനനുസരിച്ച് മുതിരയ്ക്ക് ഇത്തി വേവ് ഇണ്ടല്ലോല്ലേ
ആഹ് മുതിരക്കുറച്ച് വേവുണ്ടാവും ഞങ്ങള് പിന്നെ മുതിര വറുത്തുങ്ങാണ്ട് വെക്കലാണ്
ആഹ് ഞങ്ങള് മുതിരപ്പേരി ഉണ്ടാക്കും മുതിര മാത്രായിട്ട് വെച്ചിട്ട് അങ്ങനെ ആഹ് അങ്ങനെ ചെയ്യല്
ആഹ്
അങ്ങനെ ഒന്നിലിട്ട് വെക്കലില്ലങ്ങനെ ഒന്നാമത് മുതിര വേർ ക്ക് വല്ല്യ താല്പര്യല്ല
ആഹ് ഉപ്പേരിയൊക്കെ ആക്കിയ തിന്നാൻ കയ്യോ
ഓഹ് ഞങ്ങള് ഉപ്പേരി വെച്ച്ന്നല
ഏ, മുതിര ഉപ്പേരി ഇന്ക് മുതിര അങ്ങനെ ഉപ്പേരി ആക്കി വെക്കണൊന്നു ഇഷ്ടമല്ല. പക്ഷേ എന്തിനെയെങ്കിലും കൂടെ നമ്മൾ ആഡെതിയി ട്ട് ഇങ്ങനെ വെക്കുവല്ലോ. പ്ളിപ്പൊ, ഇതിന്റെ ഇടിച്ചക്കെന്റെ കൂടെ പിന്നെ അമ്മളതില്ലേ ഇ ഇണ്ണിക്കാമ്പ്
ആ, ഉണ്ണിക്കാമ്പ് അയിന്റെ പൊടിയൊക്കെ വെക്കൂല്ലേ.
ആ, ഇ ഇണ്ണിക്കാമ്പിനെ കൂടെ വെക്കും. ഇണ്ണിക്കാബിന്റെ കൂടെ ചെറുപയർ വെക്കുല്ലോ.
ആ, അത് ഇവിടെയും വെക്കലുണ്ട്. ഉണ്ണിക്കാമ്മിന്റെ കൂടെയും പിന്നെ വാഴ തട്ടേന്റെ കൂടെ ചെറുപയറിടും.
ആ, വായത്തട്ടാന്ന് പറയണത് വ് വ് ഇതല്ലേ നിക് എന്താ ആ, കൊലേമ്മല് ഇണ്ടാവണേ ആ, ആ, അതെ ആ, ആ. ഏയ്, ഏയ് അവിടുത്തര് എന്തിര് പറയിണ്ണി കാമ്പല്ലേ എന്താ പറയില് ക എഹ്. ഇനി അ, മറന്നുപോയി എന്തോരു പേര്. അല്ലല്ല വേറെ ഇനി തട്ട ഇണി തട്ട ആ. ഇന്നായിക്കോട്ടെട്ടോ, ഞാന് പിന്നെ വിളിക്കണ്ട് ആ, ആ, ശരി.